ഹലോ
ആഹ കേക്കണ്ടോ
ആഹ കേക്കുന്നുണ്ട്
ഉം പിന്നെ എന്തൊക്കെവർത്താനങ്ങളൊക്കെ
ഇതാ എന്താ രാവിലത്തെ പണിയും തിരക്കൊക്കെ കഴിഞ്ഞിട്ടതാ കുട്ടീന്റെ കൂടെ കല്ലിട്ട് ഇരിക്കാ
ഉം കുട്ടി എത്ര പ്രായം കുട്ടി എത്ര പ്രായം അയ് ശരി എത്ര കു
ഉം ഒരാളോള്ളു
ഏഹ്
ഉം മോളാണ്
അയ് ശരി ഇന്ക്ക് രണ്ടാള് മോന് അഞ്ച് വയസ്സ് വല്ല്യോന് രണ്ടാമത്തെ ഒരു വയസ്സും എട്ടു മാസും ഒരെന്നര വയസ്സഴിഞ്ഞു
ആഹ് ആഹ്
ഉം പിന്നെ രാവിലെ എന്തണ്ടാ രാവിലെന്ത ഇണ്ടാക്കീ
രാവിലെ പുട്ട് പുട്ടൊക്കെ അമ്മായ്മ്മ ഇണ്ടാക്കി രാവില്ത്തെ ചായയും കടി ക്കെ അമ്മായിമ്മ ഇണ്ടാക്കാ
ഏഹ് പുട്ടും കടലക്കറിയാ
ഉരുളക്കെഴങ്ങ്
ഉരുളക്കെയങ്ങിന്റെ കറിയോ
അതൊക്കെ കറിയക്കും ഇവടെ ഞങ്ങള് നല്ല രസാണ് ഉം ഉരുളക്കെഴങ്ങ് ഒടച്ചിട്ടൊക്കെ സവാളയും തക്കാളിയെക്കെ ഇട്ടിട്ട്
ഞമ്മള് അങ്ങനെ ഇണ്ടാക്കല് പൂരിക്കാണ്
ആഹ് ശരിയാ ശരിയാ അങ്ങനെ ഇണ്ടാക്കോ ആർക്ക് ചെറ്ത് കുഞ്ഞി ചെറ്തിനോ
ഉം അല്ല ഞമ്മൾ ഇവടെ കഴിക്കലേ പുട്ട്ക്ക് പഴം പപ്പടൊ
ആഹ് ആഹ് ആഹ് അങ്ങനെ ആഹ്
ഉം
ഉം ഇവടെ ഇണ്ടെങ്കി ഇവടെ പിന്നെ അങ്ങനെ ഇപ്പ ഒള്ളത് ഉം കെട്ടിയോന്റെ വീട്ട്ലാണ് ഇവടെ അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ കൂട് തലും ഇതുപോലെ എന്തെങ്കിലും പുട്ടിനുകറിയോ
അയ് ശരി ആഹ് ആഹ് ആഹ്
ആഹ് കരിയ്ണണ്ടല്ലോ
ഉം ഓനൊ ഒറങ്ങി ഒൺന്നതാ
ഏഹ്
ഉം ഒറങ്ങി ഒൺന്നതാണ് അറിയാ
ആഹ് ആഹ് ആഹ്
ഓന് ഒറങ്ങിയേന്ന് ഉം
അത് തരാൻ പറ്റില്ല നിങ്ങെ തരാൻ പറ്റില്ല
മോളെന്താ ചൊയ്ക്ക്ണെ
അവക്ക് മേലെ ഒരു കയറുണ്ട് അതെട്ത്ത കൊടുക്കാന് അതിമ്മ ഇങ്ങനെ ഊഞ്ഞാലാടി കളിക്കാന് അതെങ്ങാനും കഴുത്തില് കുടുങ്ങിയാലോ ഞാൻ എട്ത്ത് കൊടുക്കൂല അവക്ക് ഊഞ്ഞാലെട്ടി കൊടുക്കാൻ ഊഞ്ഞാല കെട്ടൻ ഇവടെ ഒരു സാലീല്ല
അഹ് ‌ശരി ചോറും പരിവാടി ചോറും പരിവാടിയൊക്കെ തൊടങ്ങിയോ
അതിമ്മക്കായിട്ടില്ല ഞാൻ വെച്ചിട്ടില്ല ഇപ്പൊ വെള്ളം കുടിക്ക്യാൻ വെള്ളം കൊണ്ടോന്ന്ട്ടുള്ളു
ഏഹ് ആഹ് ഉം മഴൊക്കെണ്ടോ
തരൂല പറഞ്ഞ എടുത്ത് തരൂല
മഴക്കെണ്ടോ
നല്ല മഴയ്ണ്ട് മഴയെ പെയ്ത്ട്ടതാ അലർജി കാര്യങ്ങളൊക്കായിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു നല്ലെ ഇപ്പ ആശുപത്രി പോയിട്ട് വന്നിട്ടൊള്ളു
ഇപ്പൊ രണ്ടീസംല്ല മയേന്ന് ഇന്നിപ്പോ മഴ പെയ്യും ഒലർച്ചണ്ട് ഒരു വെയില് തെളിയും അപ്പോയിന് അടുത്ത മഴ വരും
ഏഹ് ഇവിടെ നല്ല ഇപ്പൊന്ന് തോർന്നക്കാണ് നമുക്ക് വെള്ളം കൊണ്ടോ കൊർച്ചങ്ങട്ട് പോണം അപ്പോ മഴയുടെ ഒഴിവ് നോക്കിയിട്ടങ്ങനെ
ആഹ് ഉം
ഉം അങ്ങനെ മഴപ്പ മഴയുടെ ഒഴിവ് നോക്കീട്ട്
ക്ക്‌ഒരു സാരിണ്ട് സാരിയെരി ഇൻക് കെട്ന്നാട്ണെ ഊഞ്ഞാലാണെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ സാരിയായിട്ട് ജനൽമൽ അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിക്കൊടുത്തുക
ഇന്ന ഓക്ക് പിന്നെ അങ്ങനെ ഊഞ്ഞാല വേണന്നോ തൊട്ടില് വേണന്നൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ ഇവിടൊക്കെ കാണുമ്പോ ഒരു വാക്കൂളാണ്. അപ്പൊ അത് കിട്ടണം.
അതാണ്.
ഉം
പിന്നെന്താ മീ മീനൊക്കെ വാങ്ങിയാ.
ഇന്ന് ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇന്ന് വെല്ല പച്ചക്കറിയോ സാമ്പാറോ എന്തെങ്കിലും വെക്കണം.
ഉം ഉം ഉം ഉരുളൻ കിഴങ്ങുകറി രാവിലോണ്ട് കഴിഞ്ഞ്. ഉരുളൻ കിഴങ്ങുകറി രാവിലത്തെ കഴിഞ്ഞാഴ്ച.
അതെ ഇല്ലില്ല. അവര് ക ആഹ് കെട്ടിയോൻ കഴിച്ചിട്ടില്ല. കയ് ചായ കുടിക്കും ഇപ്പ എണീറ്റിട്ടൊള്ളൂ.
അഹ് ശരി.
അവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാ ബ ബാക്കി എന്തെങ്കിലും ഉണ്ടാവൊള്ളൂ. ചെൽപ്പോ ഇണ്ടാവൊന്നൂല്ല. ഞങ്ങടൊക്കെ ചായ കുടി കഴിഞ്ഞൂട്ട. എന്റെയും കു
ഇ ഇത്ര ടൈം ആവുക പതിനൊന്ന് മണിയായില്ലേ.
ആന്നെ ഇവിടക്കെ വൈ മൂന്ന് മണി കഴിയും പണി കഴിയുന്നെ. പറയുമ്പോ എന്താ ഒന്നൂല്ല. പക്ഷെ
ആഹ്
എങ്ങനെങ്കിലൊക്കെ നേരായി ഞാനെൻ്റെ ഫോണൊന്നും നോക്കണില്ല. ഇപ്പൊ ഈ ഒരു ടാസ് ക് വന്നയ്ന് ശേഷാണ് ഇങ്ങനെ ഇത് ഫോൺന്നെ തൊടാ തുടങ്ങിയത് കുട്ടി എന്താട്ടണൂ.
കുട്ടി അതാ കിടക്കണ്.
ഉം ആഹ് ഉം അവര് പോയി വേമ്പം ചോറും കറീം ആവണ്ടേ.
ചോറ് ആഹ് ചോറ് അടെണ്ട്. മോന് പോഉമ്പേ എന്തെങ്കിലുക്കെ കൊടുക്കും. ഇന്ന് ചായക്കടിയാ കൊണ്ടോയത്.
ആഹ് ഉം
ഉം എളക്ണതാ എളക്ണ്ട് മോള്റ്യാ
ഏഹ് ഇതിങ്ങനെന്നെ. വൈകുന്നേരം വരെ ഇങ്ങനെ തന്നെ. അത് രണ്ടെണ്ണം കിട്ടി കഴിയുമ്പേ ശരിയാവും. എന്റെ ഈ കസേരേൻ്റെ ഉള്ളില് കല്ല് കുടുങ്ങിയേക്കാണേ. അതെടുക്കാൻ കിട്ടണില്ല. അത്ട് ക്കാൻ വേണ്ടീട്ട് എന്നെ വിളിക്കാണ്. എനിക്കും കിട്ടണില്ല. പിന്നെ ഞാനതെങ്ങനെയാ എടുത്തു കൊടുക്കാ. അതിനകത്ത് പണി എടുത്തുണ്ടെങ്കി നല്ല അടി കൊടു
അംഗൻവാടീലൊന്നും പോവലില്ല.
ആ അങ്കനവാടീല് രണ്ടുസം കൊണ്ടാക്കി ആദ്യത്തെ സം പോയിട്ട് ഒച്ചപ്പാടും ബഹളും ണ്ടാക്കിട്ട് രണ്ടാമത്തെ ദിവസം ശരിയാകൂന്ന് കര്തി എവടെ പിന്നേം ബഹള ന്ന്ട്ട് സ്കൂ അവ്ട്ന്ന് ഉമ്മച്ചീനെ കാണണം ഉമ്മച്ചീനെ കാണണം ന്നും പറഞ്ഞ് ഇങ്ങനെ നീട്ടാ അപ്പൊ അപ്പൊ ഞാൻ കരുതി എ ന്തായാലും ഇപ്പൊരു മൂന്നര വയസ്സൊക്കാവട്ടെ ഇവള് ഒതുങ്ങിരിക്കാണ്ട് ഞാൻ വിളിക്കലില്ല ഇപ്പൊ നേരത്തെ രണ്ട് മൂന്ന് കോളൊ- പ്പൊ വിളിച്ചു അപ്പൊ ആ സമയത്ത് ഇവള് ഒറങ്ങേര്ന്നു
അ എ ഒർങ്ങിണീറ്റതാ
ഉം ഒർങ്ങി ണീച്ചക്കാണെ വാപ്പച്ചി മോളൊക്കെ ഈ സമയത്ത എണീക്കല് അപ്പേഴ്ക്ക് ന്റെ പണിയൊക്കൊ കഴിയും
ആ അപ്പൊ ന്തെ വർക്കെയ്യ്ണ്ടോ
ആ ണ്ടേ ഉം ഹോട്ടല്ലാണ്
അത് ശെരി അപ്പൊ രാത്രി വരാൻ വൈകൂല്ലേ
ഉം പത്തര ആ പത്തര പതിനൊന്ന് മണിയൊക്കെയാവും
ഉം ഉം ഉം
അപ്പഴ വരവ്
ആ അത് ശെരി
ഉം അപ്പൊ അത് കയ്ഞ്ഞ പിന്നെ കൊർച്ചേരം വർത്താനക്കെ പർഞ് കെടക്കുമ്പോ ന്തായാലും ഒരു മണി രണ്ട് മണിക്കെ ക്ക്യാവും പിന്നെ മ്മക്ക്
ആ അതാണീക്കാൻ നേരം വെകും അപ്പൊ
ഉം പിന്നെ രാവിലെ ജിമ്മിന് ജിമ്മില് പോണംന്ന്ണ്ടെങ്കി ആള് നേര്ത്തെ എണീക്കും ഇന്ന് പ്പൊ പ്പ ജിമ്മിലൊന്നും പോണ്ട
ആ ങ്ങളും ഉമ്മേം തെന്നെള്ളൂ ങ്ങളും ഉമ്മേം കെട്ടിയോനും തെന്നെള്ളു വീട്ടില്
ഏ രണ്ട് പിള്ളേരും കൂടെണ്ട് നാത്തൂന്റെ കുട്ട്യാള്
ആ അത് ശെരി
അവര് അവര് അവലൂടാണ്
ആ
ഓര് നാത്തൂന് മരിച്ചേ മൂന്ന് വർഷം
ആ അത് ശെരി അപ്പൊലെ കുട്ട്യാള് ണ്ടാവൂല്ലേ എത്രെ പ്രായം
മൂന്നിലും ഒന്നിലും
ഏ എന്താ മക്കള് ആൺകുട്ട്യാളോ പെൺകുട്ട്യാളോ
പെൺകുട്ട്യാളാണ്
അത് ശെരി
ഉം അപ്പോര്ണ്ട് അപ്പോരെ രാവിലെ സ്കൂളിൽ പോണം
അപ്പൊ ഓരേ ഓരെ യ്യ് നോക്കലാ
ഉം
ഉം പിന്നെന്തൊക്കെ ഫുഡൊക്കെണ്ടാക്കോ വെറൈറ്റി ഫുഡുകളൊക്കെ
എവടെ വെറൈറ്റി എന്തെങ്കിലും ണ്ടാക്കണെങ്കി സ്വന്തം- നമുക്ക് വിട്ട് കിട്ടണം അട്ക്കള അപ്പൊ അതില്ലാത്തോ അപ്പൊ അത് വിട്ട് കിട്ടാത്തോണ്ട് ഞാന് ഒരു പരിപാടിക്കും നി- ക്കലില്ല എന്തേലും കറിയൊക്കെ ണ്ടെങ്കി ക
അടുക്കളേല് മ്മാവൂലെ
ആ അത് ആൾക്കെന്നെ ക്കെ ചെയ്യണം മ്പള് പിന്നൊരു തടസാവണ്ടല്ലോ
നമ്മക്കൊരിഷ്ടണ് നമ്മളെ കിച്ചണിൽ നിന്ന് നമുക്ക് ചെയ്യാനേ
അതല്ല നമ്മുടെ സ്പേസ് കിട്ടാന്ന് പറയുന്നത് വലിയ കാര്യല്ലേ നമുക്ക് ആ ഒരു ഇത് കിട്ടുമ്പോ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഇത് പിന്നെ എന്ത് തൊ- ട്ടാലും ആ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ അത് നമ്മളന്നെ കേക്കേണ്ടി വരും.
ആഹ അപ്പൊ അതോലന്നായി
ട്ടോ തൊടണതും പിടിക്കണതോക്കെ കുറ്റം തന്നെയായിരിക്കും.
ഉപ്പും മുളകൊന്നും ഏറും വേണ്ട. ഓരന്നെണ്ടാക്കിക്കോളൂ ന്റെ അനിയത്തി അങ്ങനെ ന്റെ അനിയത്തിക്ക് അമ്മായിമ്മണ്ടള അന്നേ അമ്മായിമ്മ മരിച്ചോയി അമ്മായിമ്മ ഇള്ളന്ന് അമ്മായിമ്മ പിന്നെ അടുപ്പത്ത് നിക്കണം അടുപ്പ് തൊട ക്കലും നന്നാക്കലൊക്കെമ്മന്നെ ഇവരെന്തെങ്കിലൊക്കെ നുർക്കി കൊടുക്കാ മുർച്ച് കൊടുക്കാന്നല്ലാതെ-
ഉം
അടുപ്പത്തിൽ വക്കാൻ വയിക്കൂല അപ്പ അമ്മായി ഉമ്മ മരിച്ചതിന് ശേഷം ഇപ്പൊ ഒരെളച്ചി മൂത്തച്ചിയാണ് ഒരാള് തുടക്കലാകുമ്പോൾ ഒരാൾ അടുപ്പത്ത്ക്കും അങ്ങനായിങ്ങനെ പോകും ന്നാലും മൂന്ന് മണി ആകും കറിയോളൂ
ഉം ഉം
ഞമ്മള് ഞമ്മൾ ഇങ്ങട്ട് ഒറ്റക്ക്ടുക്കണ മാതിരി ആവൂലല്ലോ ഒരാളും കൂടി കൂടെണ്ടാവുമ്പോ ഓർതും മാണ്ടേ കയ്യാ ഉം പിന്നെ ആണുങ്ങൾ രണ്ടാളൂ പണിക്കോവും
ഉം അതന്നെ അവര് പിന്നെ പോകും പിന്നെ അവരെ ഓർക്കൊന്നും ഹെൽപ് ചെയ്യാൻ സഹായിക്കൂല്ല
ആഹ ഓരങ്ങനെ രാവിലണ്ട് പോകും പിന്നെ വീട്ടിലുള്ള അന്ന് ഓര് ഹെൽപ്പ് ചെയ്യൂട്ടാ കിച്ചണിലൊക്കെ കൂടെണ്ടാവും പറഞ്ഞു അത് മൂത്തച്ചി മൂത്തച്ചില്ലാഞ്ഞാല് മുത്തച്ചില്ലഞ്ഞാല് ഓല് രണ്ടാളും ക ഇണ്ടാക്ക മക്കലും ബക്കലും അപ്പൊ വെള്ളിയാഴ്ചൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും ഓലന്നെല്ലോള്ളൂ തിന്നാന്
ആഹ അല്ല അതൊക്കെ ഒരു സന്തോഷാണ്ലേ കൂടിട്ട്ണ്ടാക്കാ സ്പെഷ്യൽ ഉണ്ടാക്കാം വല്ലപ്പോഴോക്കെ
ആഹ് ആഹ ഏട്ടന്മാരും അനിമാരൊക്കെ ഉണ്ടാ ഹസ്ബഡ്ന്
ആഹ് ഉണ്ടേ രണ്ട് ആങ്ങളെന്മാരും മൂന്ന് താത്താരൊക്കെ ഉണ്ട്.
ഏഹ്
മൂന്ന് താത്ത മൂന്ന് പെങ്ങമ്മാരെ പിന്നെ ഒരാങ്ങളെ ഉണ്ടന്ന് അറിയാം
ആഹ ആഹ
ഉം അപ്പൊ ഓരൊക്കെ വേറെ വേറെ എല്ലാരും കെട്ടിച്ചുട്ടു കെട്ടി പോയി പ്പ ഇവിടെ ഞാനും അമ്മായിമ്മയും കുട്ടിയളും
ആഹ് ആഹ്
ന്റെ കുട്ടിയും അങ്ങനെ
ആഹ
എന്തെലും ചെയ്തിരുന്നോ നേരത്തെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിരുന്നോ?
ഇല്ലില്ല
ആഹ് ആഹ
ജോലിയൊന്നും ചെയ്തിട്ടില്ല
ഞാനും കൊറെയൊക്കെ നോക്കിയതായിരുന്നു കൊറേക്കെ നോക്കി പിന്നെ ഒന്ന് സെറ്റായി ഇവള് കുട്ടിണ്ടാ ആ ന്നാ കട്ടാക്കിക്കോ